ഹലോ
ന്നോ
ഹലോ
ഹലോ കേൾക്കാം പറ്റുന്നുണ്ടോ
ആ ഇപ്പ കേൾക്കുന്നുണ്ട്
ഓ എന്തക്കെ ഇണ്ട് വിശേഷം
എല്ലാർക്ക് സുഖാണ്
ഓ ഭക്ഷണക്ക കഴി
ഓ ഭക്ഷണോക്ക കഴിച്ച് കഴിഞ്
ഓ എന്തനി സ്പെഷ്യലായി
ഏയ് സ്പെഷ്യല ഒന്നുംല്ല ഒറ്റക്ക ആാവുമ്പോ എന്ത് സ്പെഷ്യല് വീട്ടില് സ്കൂള് മക്കള് വേണ്ടേ സ്പെഷ്യലൊക്കെ വെക്കണെങ്കില് അ ശനിയോ ഞായറോ ഒക്കെ ഉണ്ട് മക്ക മക്കൾ ഉണ്ടാകുമ്പോം പിന്നെ എന്തെ ങ്കിലൊക്കെ വെക്കും ആുംല്ലെങ്കിൽ പിന്നെ അന്ന് വെക്കൂല
അപ്പൊ ങ്ങക്ക് ഇന്ന് മുഴുവനും ഫ്രീ ആയിരിക്കല്ലേ
അല്ല സ്കൂൾ ഉണ്ടാവകുമ്പോ പിന്നെ ഫ്രീ തന്നെയാണ് മക്കള് സ്കൂള് പോയാ പിന്നെ ഹസ്ബൻറ് പണിക്കും പോയാ പിന്നെ ഫ്രീ തന്നെ വേഗം ആ അലക്കലും തടിക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗത്ത് കേയറും ഒറ്റക്കല്ലേ ഇവരമ്മ ഇണ്ടേനി വീട്ടില് ഇമ്മ പിന്നെ ഇമ്മന്റെ ആങ്ങളൻ്റെ വീട്ടിലേക്ക് പോയി ഓലില്ലാഞാ പിന്നെ ഒറ്റക്കെന്നെ എങ്ങനെ
നിങ്ങള് ഒഴിവ് സമയങ്ങളിൽ എന്താണ് ചെയ്യാറ് പറയ
ഒഴിവ് സമയങ്ങള് എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിക്കാ തയ്യല് തുന്നാൻ ഉണ്ടെങ്കില് എന്തെങ്കിലും തുന്നും
ഓ തയ്യൽ സ്റ്റിച്ചിങ് ഒക്കെ അറിയോ
ഓഹ്
ഓയി
ഒരു വിധം ഒരു വിധട്ടോ ഒപ്പിക്കും മുഴുവനായിട്ടൊന്നും അറിയില്ല പോയി പഠിച്ചിട്ടൊന്നുല്ല്യ
ഓ മക്കൾക്കെക്കെ നിങ്ങളന്നെ ആയിരിക്കുല്ലേ
ആഹ് ഇ ഇപ്പം ഇപ്പം ഞാൻ പുറത്തേക്കൊന്നും കൊടുക്കല്ല്യ അദ്യ ഞാൻ പുറത്തേക്ക് കൊടുക്കണ്ടേനി ഇപ്പൊ ഞാൻ തന്നെ ചെയ്യും കുറേ ഒക്കെ ഞാൻ തന്നെ ചെയ്യും യൂണിഫോം അടിക്കും. വീട്ടിന്ന് ഇടാനുള്ളതൊക്കെ ഒരുവിതൊക്കെ ഞാൻ അടിച്ച് കൊടുക്കും
ആ അതെ അതെ അതെ അതെ നമുക്ക് വരുമാനം ഉണ്ടാക്കുവല്ലോ
ആഹ് പിന്നെ അതന്നെ നമ്മുക്ക് ഞമ്മളത് പൊറത്തേക്ക് കൊടുക്കാതെ നമുക്ക് ആ പൈസ ലാഭിക്കാലോ ഏ മറ്റെ നമ്മള് അടിക്കാൻ കൊടുക്കുമ്പോ നമ്മള് ഇനി ഇപ്പോ ഒരു മാക്സി പോലും നമ്മുക്കൊന്ന് ചെറുതാ ക്കണം ഉണ്ടെങ്കില് കൊടുക്ക അയ്മ്പത് എഴുപതുർപ്യ കൊടുക്കണംല്ലേ
ആ ഇപ്പൊ മാക്സി ഒക്കെ അടിക്കണം ഉണെങ്കി ഇരുന്നൂറ് രൂപ വാങ്ങണം
ആഹ്
അതെ അതെ പൈസ കൂടില്ലേ എല്ലാ സാധനങ്ങൾക്കും പൈസ കൂടി
ഒക്കെ കൂടി അതുകൊണ്ട് ഞാന് ഞാനിങ്ങനെ ആടിനെ കൊറേ പോറ്റീനി കൊറേ കാലം മുന്നേ ഇപ്പോളും ഉണ്ട് ട്ടോ ഫസ് റ്റ് ഞാൻ ആടിനെ പോയിട്ട് വിറ്റ് ഇപ്പ ഞാൻ ഫസ്റ്റ് വാങ്ങിയത് മെഷീനാ അപ്പൊ ഇന്ക്കൊന്നും അറിയില്ലേനി ചവിട്ടാൻ പോലും അറിയില്ലേനി മെഷീന് കിട്ടീട്ട് അപ്പൊ ഇന്നോട് ഓല് പറഞ്ഞ് അന്ക്ക്‌ അന്ക്ക് കൊറ ച്ചൊരു ഇത്ണ്ട് യി പഠിച്ചോളും അത് റെഡിയ ആവും എനിക്ക് ചവിട്ടാന്നറിഞ്ഞ എങ്ങനാ മെഷീൻമല് പോലെ എങ്ങനെ ഞാന് ഇതാക്കാന്ന് പോലും എനിക്കറിയില്ലേനി പിന്നെ ഹസ്ബൻ്റ് ഇങ്ങനെ ഓരോന്നും കാണിച്ചന്ന് പിന്നെ യൂട്യൂബിലിങ്ങനെ നോക്കി അങ്ങനെ ഇരുന്ന് പഠിച്ചി സ
അങ്ങനത്തെ എല്ലാ സാനങ്ങളും ഉണ്ടല്ലോ ഞമുക്ക് പഠിക്കാൻ പറ്റിയ എല്ലാ കുറേ ആനുകൂല്യങ്ങളുണ്ടല്ലോ യൂ
ആഹ് അങ്ങനെ യൂട്യൂബില് കൂടെ നോ ക്കി പഠിച്ചതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയെ ഈ മിഷീൻ എങ്ങനെ ചവിട്ടാന്ന് പോലും അറിയാത്ത ഒരാളെനി ഞാന് ഇപ്പൊക്കെ പഠിച്ചുട്ടോ ഇപ്പൊ ഇപ്പൊ ധൈര്യായി ഒരാളിഞ്ഞി ഇപ്പൊ കൊണ്ട് ത തന്നാലും ഇനി മാക്സി ചെറുതാക്കാനായാലും ചുരിദാറ് ഒന്ന് ഇനിക്ക് വെട്ടി അടിച്ചെരോന്ന് ചോദിച്ചാല് ധൈര്യത്തില് ഓ ഞാൻ അടിച്ചെരാന്ന് ഒരു കോൺഫിഡൻ്റ് ഇനിക്ക് കിട്ടി
ആ അതെ അതെ അതെ അതെ അത് ഈ പണിക്ക് നല്ല ഒരു ഇതാണ്
ആഹ്
വീട്ട്ന്നാണ്ടെനെ പൈ പൈസ ഉണ്ടാക്കാലോ
അതന്നെ അല്ല ഞമ്മള് എല്ലാ ത്തിനു ഞമ്മളെ താല്പര്യം പോലെ മുന്നിട്ട് ഇറങ്ങിയാല് നമുക്ക് നടക്കും വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മക്ക് കൊണ്ട് കയ്യൂല അത് ഇന്നെ കൊണ്ട് കയ്യൂല അങ്ങനെ വിചാരിച്ച് നിന്നാല് ഒന്നും നടക്കൂല
ആഹ് അതെ അതെ അത് ശെരിയെന്നെ
മ്മ് ഇനിയിപ്പോ എന്തൊരു പ തന്നെ ആയാലും അങ്ങനെ തന്നൊണല്ലോ ഏയ് എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ വെറുതെ മെനകെട്ടിട്ട് കാര്യമില്ല കയ്യുന്നട് വിചാരിച്ച അങ്ങ് എറങ്ങിയാലോ നേടിയെടുക്കാൻ കഴിയാത്തതൊന്നും ഉണ്ടാവൂല
എന്താ പരിശ്രമിച്ചാ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ
അതന്നെ ആഹ്
മ്മ്
ആഹ് അതിനും വേണം ഒരു ഇൻട്രസ്റ്റ് വേണം അപ്പളേ നടക്കുവുള്ളൂ
ആഹ് അതെ അതെ മടി വന്നാ പിന്നെ നോക്കിട്ട് കാര്യമില്ല
ആഹ്
ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല
അത് തന്നെ ആഹ് ഇവിടെ ഇപ്പം നല്ലൊരു മഴ പെയ്ത് ചോർന്ന്
ഓഹ് ഇവിടെ ഇപ്പം പെയ്തോണ്ട് നിക്കയാണ് ഇപ്പൊ പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ വയ്യ
ആഹ് നല്ല ഇപ്പോഴും ആ മഴ ചോർന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ഇരുട്ടടിച്ച് ഇങ്ങ് വരുന്നുണ്ട് അടുത്ത മഴയ്ക്ക് ഒക്കെ ഉള്ളവർക്കുണ്ട്
ആഹ് അപ്പൊ ഈ കാലാവസ്ഥ മുയുവനും ഇപ്പം അതന്നെയല്ലെ മയ തന്നെയാണല്ലോ
അതന്നെ ആഹ്
ആഹ് അതെ അതെ
അല്ല ഇപ്രാവശ്യം മഴ കുറവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലെ പെയ്തുള്ളു
ഏഹ്
ഇപ്പൊ കുറ ഞങ്ങക്ക് ആഹ് ഞങ്ങൾക്കൊക്കെ എത്രയോ കുറവാ ഇപ്പതാ ഈ ഒരു രണ്ടു ദിവസത്തിന് ഉള്ളിലാ ഇപ്പൊ ഇങ്ങനെ അടു അടുപ്പിച്ച് മഴ പെയ്യണത് വരെ നല്ല വെയിലൊക്കെ തന്നെ ആയിനു
ഓഹ് ഓഹ് ഇവിടെന്നാ നല്ല നല്ലോണം പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നല്ലോണം പെയ്യ്തീനു മുറ്റ ആകെ വള്ളം ആയ്നു പിന്നെ അടിച്ച് വാരാനൊന്നും കയിഞ്ഞില്ല ഇന്നിപ്പം മു റ്റത്തുള്ള പണികളൊക്കൊ തന്നെ നിർത്തി വെച്ചിരിക്കുവാ
ആഹ്
അതെ പിന്നെ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ
എങ്ങനെ
ട്രിപ്പ് ഒക്കെഅടിക്കാറുണ്ടോ?
എന്ത് പഠിക്ക്യാ?
ലോങ് ആയിട്ട് യാത്രൊക്കെ ചെയ്യാറുണ്ടോന്നോയ്ച്ച്
ഓഹ് യാത്ര ഓ ഇഷ്ടപ്പെട്ട ഒരു സംഭവാ യാത്ര ഏഹ് ആ ഇപ്പ മഴയൊക്കെ ആയതോണ്ട് ഇപ്പങ്ങട്ടും പുറത്തറങ്ങലില്ലാന്നൊള്ളു
ആഹ് ആഹ് ഓ ഓ ഫ്രൺസ് കളൊക്കെ ആയിട്ടാണോ പോകാറ്
എങ്ങനെ?
ഫ്രൺസ്കളൊക്കെ ആയിട്ടാണോ പോകാറ്
അല്ല അല്ലല്ല ഫാമിലിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇതുവരെ പോയിട്ടില്ല പിന്നെ ഞങ്ങള് ഫ്രൺസ്കള് മീറ്റ് റ്റപ്പ് ഒക്കെ വെക്കും അത് പിന്നെ വീടുകളിൽ നമ്മളെ അങ്ങനെ പൊറത്ത് പോയി അത് കഴിഞ്ഞാ അടുത്തൊരു മീറ്റപ്പ് നമുക്ക് എവിടെങ്കിലും പുറത്ത് പോവാന്ന്റിഞ്ഞ് നിക്കല് എപ്പളാ അത് റെഡി ആവാ അറീല്ല മീറ്റപ്പ് ഞങ്ങള് ഫുള്ള് വീടുകളിൽന്നാ ചെയ്യല് വേറൊരാക്ക് ബുദ്ധിമുട്ട് ദാവണ്ടാന്നൽക്ക് ഓരോരോവീട് ഞങ്ങളന്നെ ഫ്രണ്ട്സള് അങ്ങട്ട ന്നെ തമ്മമ്മില് സംഘടിപ്പിക്കും നിന്റെ വീട്ടില് അടുത്ത പ്രാവശ്യൻ്റെ അങ്ങനെ
ആഹ് അതെ അതെ അതതെ
ഇനിയിപ്പോ ആഹ് ഇനിയിപ്പോ ഞമ്മക്ക് പ നമ്മള് പറയ്ണ്ട് ചർച്ച ചെയ്യ്ണ്ട് ഇനി കട പ്പുറത്തേക്കോ അല്ലെങ്കിൽ ഒരു മാളിലേക്കോ എവിടേങ്കിലും സംഘടിപ്പിച്ചാലോന്ന്ങ്ങനെ ചോയിക്ക്ണ്ട് ഇപ്പം മഴൊക്കെ കയ്യണം
ആ അതെ അതെ ഞങ്ങളും ഫ്രണ്ട്സ്കളൊക്കെ ആയിട്ടാണ് ട്രിപ്പ് ഒക്കെ അടിക്കല്
ആഹ് ഇതരേ അത് ചെയ്തിട്ടില്ല ആ പോയത് എങ്ങനെ സമ്മയിക്കോ വീട്ട്ന്നങ്ങനെ സമ്മയ്ക്കോന്ന് അറിയില്ല വീടുകള് ആകുമ്പോൾ വിടല്ണ്ടേയ്നി ആ വീടല്ലേ സാരല്ല പൊയ്ക്കോന്ന് പറയലേയ്നി ഇപ്പംഞ്ഞ്പ്പം പുറത്തേക്കങ്ങനെ വിടോന്ന റീലട്ടോ ക്ഷെ ഫാമിലിന്റെ കൂടെ ഞാൻ പോവും കൊണ്ടോവൊക്കെ ചെയ്യും
ഉം കൂട്ടത്തോട് പോണതാണ് രസം ഉം
അതന്നെ ആഹ് അതന്നെ അത് ആള് വേണം എങ്ങോട്ട് പോവാണെങ്കിലും യാത്രാന്നറിമ്പോ അതാണല്ലോ ഒറ്റയ്ക്ക് പോവലല്ലല്ലോ യാത്ര ഹ ഹ അഅ് രസണ്ടാവൂല ഹ ആ ഇങ്ങള് പോവല്ണ്ടോ?
ഓ ഞങ്ങള് പോകാറുണ്ട് ഞാന് ഇപ്പ അടുത്ത് ആ കൊർച്ച് ലോങ് ആയിട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സളൊപ്പം തന്നെ
ആഹ് ആഹ്
ഇതാണ് ഓർ ഓർമ്മിക്കാൻ പറ്റിയ ദിവസങ്ങളാണല്ലോ
അത് ശരിയാ ഫ്രണ്ട്സിൻ്റെ കൂടൊക്കെ പോയാല് അങ്ങനത്തൊരു കാര്യാ കൊറേ കാര്യങ്ങള് നമ്മുക്ക് അ് എൻജോയ് ചെയ്ത് പോരാ ഹ്‌ഹ്
ആ അതെ അതെ കൊർച്ചും കൂടിയാണങ്കി നമുക്ക് വലുപ്പം വെക്കും കുറച്ചും കൂടി പ്രായാ കുമ്പോ നമുക്ക് ഓർ ക്കാനുള്ളൊരു ദാവൊല്ലോ
ആഹ് ദന്നെ
മൂവീസൊക്കെ കാണാറ്ണ്ടോ
ഏഹ് ഇല്ല്യ ഞാന് അങ്ങൻത്തൊന്നും വെല്യ താല്പര്യല്ല്യ ൻക്ക്യ് വായനോടാ താല്പര്യം
ഓഹ് ഓഹ് ഇങ്ങെളേതാ കൂട്തല് വായിക്കാറ് പുസ്തകം
മറ്റേ ഈ മറ്റേ ലൈബ്രറി ബുക്ക്കള്ണ്ടല്ലോ
ആഹ് ആഹ് ആഹ് അതെ
അങ്ങൻത്തെ ബുക്ക്കളൊക്കെ എട്ത്ത് വായിക്ക്യും പിന്നെ മക്കള്ങ്ങെനെ സ്കൂൾന്നൊക്കെ കൊണ്ട് വെരും അതൊക്കെങ്ങെനെ വായിക്ക്യും
ശീലാണല്ലോ അത് നല്ലൊര് ശീലാണ്
ആഹ്
ഏതാ
പിന്നെ അ അതെന്നെ താൽ ഒര് ഇഷ്ടപ്പെട്ട കഥകള് ന്ന് വെച്ചാ ഓരോരോ അനുഭവ കഥ പോൽത്തെ ഓരോരോ കഥകൾണ്ടാവാെല്ലോ ഒര്
എഹ് ആഹ് ജീവിത കുറിപ്പ്കെള്
ജീവി ആഹ് ആഹ് അങ്ങൻത്തേനോടാ അധികഷ് ട്ടട്ടോ അല്ലാതെ എല്ലാ നോ ഇതൊന്നും വായ്ക്ക്യൊന്നുല്ല്യാ ഇപ്പം മടിയായിണ് ആദ്യൊക്കേനി ഇപ്പം ബുക്ക് കിട്ട്മ്പോത്ത്ന് ഒർക്ക് വെരും
ഓഹ് ഒഹ്
ആരോ ഊം ഞമ്മെള് ഓരോരൊ പണിം കാര്യോം ഒർക്ക് കാെറവൊക്കാവ്മ്പോ മ്മെക്ക് ബുക്ക് കിട്ട്മ്പ പിന്നെ മൊബൈല് അയ്ന് വേണ്ടി മൊബൈൽ നോക്കുമ്പാെ തിന് ഒരാെറക്കുണ്ടാവുല്ല്യാ.
ആഹ് അതെ അതെ അതിലിപ്പോ ഞമ്മള് വീഡിയോസ് കാണ്ല്ലേ അത് മറ്റെത് ഞമ്മള് നോ
വായിക്ക്യ് ആഹ് വായിക്ക്യാണല്ലോ ആഹ് പക്ഷെ വായിച്ചാലും കാെറേ കാര്യങ്ങളമുക്ക് സംസ്കാരികമായിട്ടുള്ള ഓരോ കാര്യങ്ങളമ്ക്ക്
ആഹ് അതെ അതെ അതെ അതെ നേടാ കൊറേ അറിവുകെള് ഞ ക്ക് വയ്ച്ചാണ്ട് നേടാ.
ആഹ് അതെന്നെ ഒരാളോട് വർത്താനം പറ്യെണ്ട്യെതും എ ഞം ഞമ്മളെ ഞമ്മളെ സംസ്കാരം തന്നെ അമ്മക്ക് മാറ്റ്യെട്ക്കാം കയ്യും കൊറേ വായ് ഇതൊക്കെ വായ്ച്ചാല് ക്ഷെ ഇപ്പ ആഹ് ഇപ്പാര്ക്കും ഒഴ്‌വ്‌ല്ല്യാ നേരല്ല്യാ
ആഹ് പ്പൊ വായ്ക്കാനൊന്നും പ്പാെ ആള് കിട്ട് മുബൈല്ള്ളെ വെന്നോണ്ടേ. ഇപ്പൊ മൊബൈൽല് എല്ലാ സാധനങ്ങളുണ്ടല്ലോ
അതെന്നെ പ്പോ മൊബൈൽലെന്നെണ്ടല്ലാെ ഓരോ പിന്നെ മറ്റേ ഈ എന്ത പറയാ എന്തോര് ഏഹ് എന്താ സ്റ്റോറിന്നൊക്കെ പർഞ്ഞിട്ട്
ആഹ് അതെ അതെ വായിക്കാം പറ്റ്യാ സ്റ്റോറികളൊക്കെണ്ട് മൊബൈല് ലെ കപ്പ്കളൊക്കെണ്ടല്ലോ
ആഹ് ഇപ്പൊന്നും ബുക്കാെന്നും വേണ്ടാ എല്ലത്തിനും മൊബൈലെന്നെ മതി.
ആഹ് അതെ അതെ അയ്നിപ്പാെ ടെക്നോളെജി അങ്ങെനെ വളർന്നീലെ ഇനിയിപ്പോ നമ്മള് ബു ക്കൊന്നും കൊണ്ട് നടക്കെണ്ട്യ ആവശ്യ ഇല്ലാ കയ്യിലെന്നെ ഫോണും ഞ്ഞതൊക്ക ക്
മുബൈൽണ്ട് ആഹ് അതെന്നെ
ആഹ് അതെ ത് മൂവീസാെക്കെ കാണാണ്ന്ന്ണ്ടെങ്കിലും
ആഹ് അതും അതെന്നെ ഏത്ണ്ടെങ്കി ഇഷ്ട ആഹ് അതെന്നെ അതെന്നെ അതെന്നെ.
അതെയതെ നിങ്ങള് കോമഡി പടങ്ങളൊന്നും കാണാറില്ലേയ്ക്ക്ല്ലേ?
ഓഹ് ചലഞ്ച് ഇതില് മൊബൈല് ഇങ്ങനെ ഇത്ങ്ങനെ അടിച്ചു പോകുമ്പോ ഇങ്ങനെ ചെലതൊക്കെ കാണും തിരെ കാണലില്യാന്നല്ലോട്ടോ. സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇങ്ങനെ ഓരോഓരോന്ന് ഇങ്ങനെ കാണും.
ആഹ് അതെ അതെ എച്ചേനി കൂടുതല് ഇഷ്ടം കോമഡി പടങ്ങളാ. ആഹ് പണ്ടത്തെ മൂവീസ് ഉണ്ടാകുവല്ലോ അത് നല്ല അടിപൊളി ആഹ് ആഹ് കാണാന്.
ആഹ് ആഹ്.
ആഹ് അതാവുമ്പോ നല്ല ചിരിക്ക ചിരി
ഏഹ് അതന്നെ ചിരിച്ച് ആയുസിനെ കൂട്ടാം. ഉം ആഹ്. ആഹ് ആഹ്.